ക്കാമോ
ആഹ് കേൾക്കാ കേൾക്കാം
പറഞ്ഞോ പറഞ്ഞോ
ആഹ് ഉത്സവത്തെ പറ്റി എന്നാ അഭിപ്രായം
ഉത്സവം എന്ന് വെച്ചാൽ അടിപൊളിയല്ലേ നമുക്ക് അടുത്തുള്ള അമ്പലങ്ങളിലോ ഒക്കെ ഉത്സവം നടന്നാൽ നമുക്ക് പോവാം.
ആഹ് ആഹ്.
പിന്നെ ഗാനമേള അവിടെ പരിപാടികളൊക്കെ ഇല്ലേ അതൊക്കെ. ഒക്കെ കാണാം പിന്നെ അതിലെ പോകുന്ന കൊറ ആൾക്കാരെ കാണാം.
ആഹ് താലപ്പൊലി. താലമൊക്കെ എടുക്കുവായിരുന്നോ?
ആഹ് നേരത്തെൊക്കെ എടുക്കുവായിരുന്നു ഇപ്പ എടുക്കത്തൊന്നുമില്ല.
ആഹ് കുഞ്ഞായിരുന്ന സമയത്ത്. കുഞ്ഞായിരുന്ന സമയത്ത് അമ്പലത്തിൽ ഉത്സവം വരാൻ നോക്കിയിരിക്കും അമ്പലത്തിൽ പോകാൻ.
രാത്രി പരിപാടിക്കൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു.
ആഹ് ഞാനും അതെ ഉത്സവം തുടങ്ങുന്ന അന്ന് തൊട്ട് എല്ലാ ദിവസവും. രാവിലെ പോകും അമ്പലത്തിൽ.
അതെ അതെ ആഹ്
ആഹ്. എന്നിട്ട് പിന്നെ താലം എടുക്കും.
ആഹ്.
വൈകുന്നേരം പിന്നെ വീട്ടീന്ന്. ആരേലും കാണും ഏഹ് കാവടി എടുക്കാനായിട്ട്.
ആഹ് ആഹ്.
ഉത്സവത്തിന്റെ അന്ന് രാവിലെ നമ്മൾ ഇറങ്ങുവ ഇറങ്ങി കാവടി ഘോഷയാത്ര കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ സദ്യ അതി ഗംഭീരം. സദ്യല്ലേ.
ആഹ് ആഹ് അതെ.
ആഹ് സദ്യം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുക വീട്ടിൽ ചെന്ന് കഴിഞ്ഞ ഒന്ന് റെസ്റ്റ് എടുക്കുക അന്ന് വീട്ടിൽ പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ.
ഇല്ല ഇല്ല ആഹ്.
ആഹ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം താലപ്പൊലി ഉണ്ടല്ലോ അന്നേര ഞ് അഞ്ച് അഞ്ചരൊക്കെ ആവുമ്പോഴത്തേനും വീട്ടിൽന്ന് ഇറങ്ങണം നേരെ അമ്പല വരിക അമ്പലത്തിൽ പോയി നിൽക്കുക താലപ്പൊലി കഴിഞ്ഞ് ഗാനമേള. അത് കഴിഞ്ഞിട്ട് ബാല് ദിവസം വെളുപിന്നെ നാലുമണിയാവുമ്പോഴ അഞ്ചു മണിയൊക്ക ആകുമ്പോഴ വീട്ടിൽ വരുന്നെ.
അതെ ഒരുപാട് പരിപാടിയുണ്ട് ആഹ് ഒരു ദിവസം അന്നത്തെ പോകും.
അതെ അതെ.
ഇവിടെ നമ്മടെ അടുത്തൊന്ന്. ആഹ ഇവിടെ നമ്മുടെ അടുത്ത് അമ്പലത്തിന്ന് വെച്ചാല് പത്തു ദിവസത്തെ പരിപാടിയാ.
ആഹ് ആഹ.
പത്ത് ദിവസത്തെ പരിപാടിന്ന് വച്ചാൽ തോറ്റമ്പാട്ടാണ് പത്ത് ദിവസം തോറ്റ
തോറ്റപ്പാട്ടാ അന്ന് വെച്ചാൽ എന്നതാ.
തോറ്റ പാടന്ന് വെച്ചാ അവരത് പാടിക്കൊണ്ടേ ഇങ്ങനെ ഇരിക്കും ഈ ദേവിയെ കുറിച്ചേ. ദേവിയെ കുറിച്ച് ഇങ്ങനെ. പാടും വേറെ ആൾക്കാരി ഇങ്ങനെ അതിന്റെ കൂടുല് മണിനാഥംക്കെ മുഴക്കാനും. അങ്ങനെ കൊറേ മൂന്ന് പേര് മൂന്ന് പേര് ചേർന്നള്ള
ഉത്സവം തുടങ്ങുന്നതന്ന പോയിട്ട് നിർത്താത പാട് ഇങ്ങനെ.
ആഹ് അതെ അതെ ഉത്സവം തുടങ്ങന്ന അന്ന് തൊട്ട് വൈ്യുന്നിടം വരെ രാത്രി എട്ടര വരെയങ്ങാണ്ട്. വായനയൊക്കെ കഴിഞ്ഞട്ടെ രാ വൈകിട്ട് അഞ്ചുമണി തൊട്ട് തുടങ്ങും. കേൾക്കാമോ? കേൾക്കാവോ?
കേക്കാം കേക്കാം.
ആഹ് ഉത്സവം തുടങ്ങുന്നതിന്റെ അന്ന് അഞജ്‌ മണി തൊട്ട് വൈകിട്ട് അഞ്ച മണിക്ക് തുടങ്ങി. ഒമ്പത് മണിയാവുമ്പോ തിരും.
ആഹ് അങ്ങനെ എല്ലാ ദിവസവും ഉണ്ടോ.
അങ്ങനെ എല്ലാ ദിവസം കൊണ്ട് നല്ലതാ അത് കേൾക്കാൻ നല്ലതാ അവിടെ അടുത്ത പോയിരുന്ന് കേൾക്കാൻ നല്ലതാ ദൂരെ നമ്മടെ വീട് അടുത്തൂടെ ആയതൊണ്ട് നല്ലത അത് കേൾക്കൻ ആഹ് അത് േദവി കരഞ്ഞു പറയുന്ന പോലെ ദേവിയുടെ ആഹ് പാട്ട്.
ആഹാ ആഹ് എന്നിട്ട് പാട്ട് പാടിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞു തരുവോ.
ആഹ് അതിനെ കുറിച്ച് വർണ അങ്ങന പി നമ്മുടെ സപ്താഹത്തിന്റെ കൂട്ടല്ല അല്ലാതാ ദേവിയെ കുറിച്ച് ഒരു വരി പാടിട്ട് അങ്ങനെ അങ്ങ് ദേവിയ കുറിച്ച് ഭദ്രാദേവിയെ കുുറിച്ച് അങ്ങ് പാട്ടാ അവര്
ആഹ് ഹാ ഹാ ഹാ.
അത് നമ്മൾ പറഞ്ഞ അത് മനസ്സിലാവത്തില്ലേടാ അത് അടു തിരുന്ന് നമ്മള് കേൾക്കണം എന്നാലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ.
ആഹ് ഞാങ്ങനെ കേട്ട് കേട്ടിട്ടില്ല നമ്മളെ അവിടെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു.
അത് നമ്മള് നമ്മള കൂടെ അതിനകത്തങ്ങ് ലയിച്ച് ചേരു അങ്ങ്. ആഹ് ഒരിതില് അതെ അത്രയ്ക്കും നല്ലതാ അത് കേൾക്കാന്. പിന്നെ പത്താമത്തെ ദിവസം ഗാനമേളയ ഉണ്ടായിരുന്നു.
ആഹ് ബല്യൊക്കെ ഉണ്ടായിരുന്നോ.
എന്തോ.
ബാലെ ബാലെ.
ബാലയില്ലായിരുന്നു ഇല്ല ഇല്ല ഇല്ല.
ഞങ്ങീഈ രാത്രിക്ക് വരുമ്പോഴത്തേനെ ഉണ്ടല്ലോ ഒരു പായ പിന്നെ ഒരു ബെഡ്ഷീറ്റ് ഫ്ലാസ്ക് കാപ്പി ഇതൊക്കെയിട്ടാ വരുന്നത് പിന്നെ സ്നാക്സ് ധാനമേള കയിഞ്ഞിട്ട് ബ ബാലയേ ഉണ്ടല്ലോ വെളുപ്പിനേ അല്ലേ പോകുള്ളൂ.
അതെ അതെ ആഹ്.
അന്നേരം ഈ ഉത്സവത് സ്റ്റേജിന്റെ ഒക്കെണ്ടല്ലോ ഏറ്റവും മണ്ടേ ഭാഗത്ത്. നമ്മളെ കാണികൾ ഇരിക്കുവലെ. അയിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പോയി സ്ഥാനം പിടിക്കും ആദ്യമേ പോയി.
അതെ ആഹ്.
അന്നേരം നമ്മുക്കെല്ലാം പെട്ടെന്ന് കാണാൻ പറ്റൂലോ.
ആഹ് ആഹ്.
ആഹ് എന്നിട്ട് അങ്ങനെ പോയിരിക്കും പരിപാടി തുടങ്ങുമ്പോ ഇടക്കിടക്ക് കാപ്പി ഊറ്റി കുടിക്ക സ്നാക്സ് കഴിക്കും നല്ല രസവാ
അതെ ആഹ് ഇവിടെ പിന്നെ ഈ ആഹ് ഞാൻ പറഞ്ഞടുത്ത് പിന്നെ ചന്ദ്ര പൊങ്കാലുണ്ട് ചന്ദ്രപൊങ്കാല.
ചന്ദ്ര പൊങ്കാലയൊ അതന്നതാ.
അതെ വ വൈകിട്ടുള്ള പൊങ്കാലൊക്കാ പറയുന്ന ആറര സമയത്ത് വൈകിട്ട് ആറര സമയത്ത് പൊങ്കാലയുണ്ട്.
ആഹാ
കലത്തിനകത്തെ ജനങ്ങളൊക്കെ ഭക്തജനങ്ങളെല്ലാം പൊങ്കാലയിടും.
ആഹ്. ഇവിടെയാ ഇവിടത്തെ അമ്പലത്തിലും പൊങ്കാലിയ ഉണ്ട് പക്ഷെ പക പകല് ഈ പത്ത് പതിനൊന്ന് മണി ച്ച ആവുന്ന സമയത്തില്ലേ.
ആഹ്.
അന്നേര ഉള്ള പൊങ്കാലയ.
ആഹ് അതെ അതെ.
ആഹ് ഇത് വൈകിട്ട ഇടുന്നെ ന്റെ പ്രത്യേകത എന്നതാ.
വൈകീട്ടിട്ന്നേന്റെ വൈകിട്ടിട്ന്നേന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ആഹ്
ആഹ്
ആഹ് പൊങ്കാലേടെ തീ കത്തിക്കുമ്പോ ആഹ് കലത്തില് നമ്മളെല്ലാരും തീ കത്തിക്കുമ്പോള്ളേ ആ ഒരു പൊകയും ദേവീടെ ഇഷ്ട പൊങ്കാലയാ അത് ഇഷ്ട വഴിപാടാ ചന്ദ്ര പൊങ്കാല
ആഹ് ഞാാനിത് ആദ്യായിട്ട് കേക്കുവാ ഇത്
ഞാന് ആദ്യവായിട്ട അ പൊങ്കാല ഇടുന്നത്
ഇട്ടോ
ആഹ് ഞാനിട്ട് ഈ വർ ഈ മാസം ഒണ്ടാര്ന്ന് ഈ വർഷം
ആഹ്
കഴിഞ്ഞതേ ഒള്ളു മാർച്ചിലാര്ന്ന് ആര്ന്ന് ആഹ്
ആഹ് സാധാര്ണ പൊങ്കാല ഇട്ന്ന പോലെ തന്നെ അല്ലേ
ആഹ് സാധാര്ണ പൊങ്കാല നമ്മള് വെള്പ്പിനെ ഇടുന്നന്നേ ഒള്ളൂ പക്ഷെ ഈ ചന്ദ്ര പൊങ്കാല വെ ച്ച് വൈകീട്ട് ആ രണ്ട് വ്യത്യാസവേ ഒള്ളൂ അതെ അതെ ആഹ്
ആഹ് ആഹ് ആഹ് ആഹ് ഞാനെന്തായാലും ഇതുവരെ പൊങ്കാല ഇട്ടിട്ടില്ല
ഇല്ലലെ
ഇട്ടിട്ടില്ല ആഹ് ആഹ്
ഇടണം അട്ത്തള്ള അമ്പലത്ത്ന്നോക്കെ
ആഹ് ഞങ്ങടെ അമ്പലത്തില് ഞാന് കല്യാണം കഴിഞ്ഞ് പോരുന്ന സ സമയം എഹ് സമയത്തും കാണ്ടാ ഈ പൊങ്കാല ആദ്യായിട്ട് വരുന്നത് അമ്മേ അന്നേരം വിടുവായിരുന്നു പിന്നെ ഞാനങ്ങ് കൂടിയില്ല എനിക്കെന്തോ ഒരു ഡൗട്ടൊക്കെ ഞാൻ കഞ്ഞി വെച്ചാ ശെരിയാവോ അങ്ങനൊക്കെയായ്രുന്നു എനിക്ക്
ആഹ് ഹാ
ആഹ് ഒ അന്നേരം ഒന്നും നമുക്ക് പാചകം ഒന്നും അറിയത്തൂല്ലല്ലോ
ആഹ് ആഹ്
അങ്ങനെ ആഹ് ഒരു മൈൻഡിലായിട്ട് ഞാന് ഏഹ് പിന്നെ ഐന് കൂടിയില്ല
അതെ ആഹ്
ആഹ് പിന്നെ പിന്നെ വെച്ചുവാണിയൊക്കെ മേടിക്കാൻ പോവായിരുന്നോ
ആഹ് അത് വേണ്ടതൊക്കെ വാങ്ങിക്കുവായിര്ന്ന് ഓഹ് ഇപ്പൊ ഒന്നും നമുക്ക് അതൊന്നും വേണ്ട നേരത്തൊക്കെ ആയിര്ന്ന് ഐന്റെ വള മാല
ആഹ് ഹാ മാല എല്ലാ ഒരേ പോലത്തെ മാലേം കമ്മലും വളേം എല്ലാം കൂടെ മേടി
ആഹ് അതെ അതെ ഏതൊരു ഉ ൽഝവം നടന്നാലും ഏതൊരമ്പലത്തീന്നും വാങ്ങിക്കുവായിരുന്നു പണ്ട്
ആഹ് ആഹ് ഇപ്പൊ പിന്നെ അങ്ങനേ ഒള്ള ആ ഒര ഇതൊന്നു ഇല്ല
അതെ
ആഹ് ആഹ് പിന്നെ എല്ലാ ദിസോം തൊഴാൻ പോകുവായ്ര്ന്നോ
ആഹ് പോവും പോവും എല്ലാ സോം പോവാര്ന്നു കിട്ടുന്ന അവസരങ്ങളെല്ലാം പോവാര്ന്നു
ആഹ് ഞാന് ഇതേപോലെ എസ് എസ് എൽ സി പരീക്ഷേടെ ഏഹ് ലാ ഏതോ ഒര് എക്സാമിന്റെ സമയത്ത് അമ്പലത്തില് ഉത്സവായിരുന്നു ഉത്സവത്തിന്റെ സമയാ ഞാന് അങ്ങനെ ഒരൂസം ഉച്ച കഴിഞ്ഞ് പരീക്ഷ ഉള്ളപ്പം നേരത്തെ അമ്പല ത്തി വന്ന് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പരീക്ഷക്ക് പോയിട്ടുണ്ട് അതേപോലെ രാവിലെ പരീക്ഷ ഒണ്ടായിര്ന്ന സ സമയത്ത് പരീക്ഷക്ക് പോയിട്ട് നേരെ അമ്പലത്തി വന്ന ഊണും കഴിച്ച് അങ്ങനെ പോരുവാ ചെയ്തിട്ടുള്ളേ
അയ് ശരി ആഹ് ഹ ഹ
എസ് എൽ സി പരീക്ഷക്ക്
ആഹ് എസ് എസ് എൽ സി ആഹ് ആഹ്
ആഹ് വന്നിട്ടും ആ എസ് എസ് എൽ സി പരീക്ഷ ആയിട്ട് പോലും അമ്പഴത്തിൽ കേറാതെ പോകാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു
ബുദ്ധിമുട്ടായിരുന്നു ആഹ്
എന്തായില്ല ദേവി അനുഗ്രഹിച്ചു വല്യയ കുഴപ്പ ഇല്ലായിരുന്നു ആഹ്
പിന്നെ നമ്മള അമ്പലങ്ങളിലൊക്കെ ചോറുണ്ണാനൊക്കെ പോവല്ലോ സപ്താഹ സമയത്തൊക്കെ
ആഹ് ആ അമ്പലത്തിലെ പ്രസാദത്തിന്റെ പ്രത്യേക ടേസ്റ്റാ
അതെ അതെ ശരിയ
എങ്ങനെ ആയാലും ഇപ്പൊ കല്യാണം കഴിച്ചു വിട്ടാൽ പോലും നമ്മുടെ നാട്ടിലെ അമ്പലത്തിലും ഉൽ ഉത്സവത്തിന് പോയി ഒരു നേരത്തെ ആഹാരം കഴിച്ചാല് അത് പ്രത്യേക ഒരു ഇതല്ലേ
പ്രത്യേക രുചിയാ ആന്ന് ആന്ന്
ആഹ്
ഇച്ചിരി രസം ഒഴിച്ചായാലും അമ്പലത്തിലെ കിട്ടിയാ നമ്മക്ക് അത്രയും നല്ലത്
അതെ
ആഹ് പിന്നെ പിന്നെ വേറെ അവിടെ വേറെ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ പോകാറുണ്ടോ
ആഹ് വേറെ അമ്പലത്തില് കെട്ടുകാഴ്ചയൊക്കെ ഉള്ള ഉത്സവം ഉണ്ടാരുന്ന്
കെട്ട്കാഴ്ചയോ അതെന്നതാ
ഈ കാളയൊക്കെ കാളയൊക്കെ വെച്ച് ഉത്സവം ഉണ്ടല്ലോ ഒരു
ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ ഉത്സവം കഴിഞ്ഞ് അതും അടിച്ചു പൊളിച്ച് കഴിഞ്ഞു കഴിഞ്ഞു മാർച്ചിലായിരുന്നു
ആഹ് ഹാ ഹാ ആഹ് അതിനൊക്കെ പോകുവായിരുന്നോ
ആഹ് പോവുവായിരുന്നു അതെ അതെ ആഹ് അവിടെ ഇതുപോലെ താലപ്പൊലി പിന്നെ കൊറെ ഫ്ലോട്ടുകള്
ആഹ് ആഹ് ആഹ്
പിന്നെ ഓരോരുത്തര് നേർച്ചയായിട്ട് സമർപ്പിക്കുന്നതും
ആഹ് ഹാ ഹാ ഹാ
ഉം അടിപൊളിയായിരുന്നു ഉത്സവൊക്കെ അവിടെ ഇല്ലയോ ഇങ്ങനെ
ഇല്ല കെട്ടുകാഴ്ച ഇവിടെ ഇല്ല ഇവിടെ ഈ അമ്പല ഉ കാവടി ആടും
അവിടെ പിന്നെ എങ്ങനാ ഉത്സവം
കും കാവടിയാട്ടം കുംഭകോടം അതൊക്കെയാ
ആഹ് അത് ശെരി ആഹ് ആഹ് ആഹ്